ഹലോ
ആ കേക്കണില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം ഉ ഇപ്പ ഇല്ല്യ മഴ ഇല്ല ഇന്ന് നല്ല വെയില് കാണാനുണ്ട് ഇടക്കൊരു മഴ ചാറി പ്പോയി ചെറുതായിട്ട് അവിടെ മഴയാണോ
ആ ഇവിടേം അങ്ങനെ തന്നെ ഇടക്ക് ഒന്ന് വന്ന് പോയി
ആ ആ അതെലെ ഇബടെ നല്ല വെയിലായി നിക്ക്ണണ്ട് എന്നാ തുണികളൊന്നും കൊണ്ടിടാൻ പേടി മഴ പെയ്താലോചിട്ട്
ആ ആ ഇടുമ്പോ പെട്ടെന്നൊരു മയണ്ട പെയ്യും
ആ പിന്നെ ഇന്നലെ പിന്നെ വെയിൽ കിട്ടി ഇപ്പൊന്ന് ഉണങ്ങി കിട്ടി
ആ സുഖല്ലേ ന്നട്ട് അവിടെഒക്കെ ആ ആ ഇവടെ എല്ലാർക്കും സുഖം
ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആ ചായൊക്കെ കുടിച്ചു ഇങ്ങൾ ചായ കുടിച്ചില്ലേ പണിയൊക്കെ കഴിഞ്ഞോ
ആ പണി അടുക്കളെത്തൊക്കെ കഴിഞ്ഞു ഇനീ അടിച്ചു തുടക്ക തുടക്കാനുണ്ട് സിറ്റ് ഔട്ടും ആ ഒക്കെ കഴിഞ്ഞു അടിച്ച് വരിട്ട് തുടച്ചിട്ടില്ല മിറ്റടിക്കലും കഴിഞ്ഞ് പിന്നെ വന്ന് വിളിക്കാൻ വേണ്ടിയിരുന്നതാ ഇനി അകം അടിച്ചു വാരണം അടിച്ചു തൊടക്കണം അവിടെ പണികളൊക്കെ കഴിഞ്ഞോ പണി കളൊക്കെ കഴിഞ്ഞൂലെ
ആഹ
ഞാന ഇപ്പത് ഫോണ് ഇടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് കഴിയുല്ലോ സമയംന്ന് അപ്പ പിന്നെ അതിമെ ഇരുന്നത കുറച്ചു നേരം ഉം ഉം അങ്ങനെ വീട്ടിലാരൊക്കെ
നീ വർക്ക് എന്തകിലും ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല വർക്ക് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്
ആ എന്താ സ്റ്റാറ്റസ് ആയിട്ടോ അങ്ങനെ
സ്റ്റാറ്റസ് വർക്ക് ചെയ്യണണ്ട് ആ ഡ്രസിന്റെ വർക്ക് ചെയ്യണണ്ട് പിന്നെ ഒരു ഓൺലൈൻ ബിസിനസ്സ് ചെയ്യുണണ്ട് അതില് ഇങ്ങനെ പ്രോഡക്ട്സ് ആണ് നമ്മുടെ വീട്ടിക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് അതിന്റെയും വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങൾ എന്തേലും ചെയ്യ്ണ്ട
ഇല്ല സ്റ്റാറ്റസ് വർക്കായിട്ട് ചെറുതായിട്ട് ണ്ട് പിന്നെ പഠിക്ക്‌ണ്ട്
ആണോ എന്താ പഠിക്ക്‌ണ്
ആ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാ
ഡിഗ്രിക്കോ മാരീഡ് അല്ല അപ്പൊ
ആഹ്
ആ മാരേജ് കഴിഞ്ഞതിനന് ശേഷം പഠിക്കാൻ തുടങ്ങിയതാവുല്ലേ
ആഹ്
ആ ആ എവിടെ ഓൺലൈൻ ആയിട്ടാ
അല്ല ഓഫ് ലൈനായിട്ടെന്നെ പോയിട്ടെന്നെ
പോയി ആ ആ ആ ഏതാ കോഴ്സ്
ഞാൻ സോഷ്യോളജി
സോഷ്യോളജി പ്ലസ് ടു ഏത് രുന്നു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ് ബികോം ആയിരുന്നു ഉം കൊറച്ച് വർക്ക് ചെയ്തായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു ഉം ഉം പിന്നെ കുട്ടികളില്ലേ
ഇല്ല
ഇല്ല ആയിട്ടില്ല ലെ
അ
ആ അങ്ങനെ അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ ആ എനിക്ക് മൂന്നാള് ഇണ്ട്
ആ എന്താ ചെയ്യണേ പഠിക്കേനേ
ആ മൂത്ത ആള് മോളാണ് ആള് പ്ലസ് ടു രണ്ടാമത്തെ ആള് സിക്സ്ത്തില് മോനാണ് മൂന്നാമത്തെ ചെറിയ മോളാണ് അവള് എൽ കെ ജി
ആഹ്
ഹസ്ബന്റദാ പ്പൊ കഴിഞ്ഞ മാസം പോയി അബുദാബിക്ക് നാട്ടിലേര്ന്നാള് ഉംഇയാൾക്കെത്രാളാ
എന്റെ വീട്ടില്
ആ സോറിട്ടോ ഞാന മറന്നു ഹസ്ബന്റെവ്ടെ
അ നാട്ടിലന്നെ
ആഹ് ആ ങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കണന്റെടേലേ പെട്ടെന്ന് മാറന്നു കൊറേ ആളോടിങ്ങനെ സംസാരിക്ക ഇല്ല അതൊണ്ടാണ്ട്ട്ടാ ഒന്നും വിചാരിക്കണ്ട ആളെവിടേന്നാറഞ്ഞേ
നാട്ടിലേന്നെ
നാട്ടിലന്നേണല്ലാ
ആഹ് ഏ വണ്ടീലാ
ആഹ് ഡ്രൈവറാണ്
ആഹ്
പിന്നെന്താ ഉച്ചക്കൽക്ക്‌ ഫുഡ്ന്താക്കി
ഫുഡ് സാധാ പോലന്നെ വെറും ചോറും മീൻകറിം
ഉം എന്ത് മീനാ ആണോല്ലേ എങ്ങനുണ്ട് മീനൊക്കെ നല്ല മീൻ കിട്ടോ
ആഹ് ചെൽപ്പൊക്കെ
ആഹ് ഞാനിന്ന് പച്ചക്കറിയാ
ആഹ്
പരിപ്പും കുമ്പളങ്ങേ വെച്ചു
ആഹ്
ഉം മീന് ന്നലെ ബിരിണേര്ന്നു ഇന്ന് പിന്നെ മീന് വേണ്ടന്ന് വെച്ച്
ഉം
അടുപ്പിച്ച് മീനും എറച്ചിയൊന്നും കൂട്ടാം ഇഷ്ടല്ല പിന്നെ കുട്ട്യേൾക്ക് അതെ ആഹ് കുട്ട്യേൾക്ക് സ്കൂൾക്ക് പച്ചക്കറി പറ്റുള്ളു അപ്പൊ ഇന്നേ അതെല്ലേ പെട്ടെന്ന് ണ്ടാക്കാൻ നല്ലത് പിന്നെ മീൻകാരനെങ്ങനെ വെയിറ്റീതിരിക്കണം. ഒരാള് വരും അത് മക്കള് പോണ തതിരക്കിന്റെടയില വര സ്ഥിരയിഞ്ഞെട്ടു അയിന്റെന്ന വാങ്ങിര്ന്നത് പിന്നെ ഇപ്പൊ അയിന്റെട്ട്ന്ന് വാങ്ങാൻ പറ്റുണില്ലാ പിന്നെ നമ്മളിങ്ങനെ നോക്കിരിക്കണം മീൻ പോണത് ഇക്കള്ള പിന്നെ സുകേ ര്ന്നു അവര് വൈന്നേരത്ത് വരുമ്പോ കൊടുന്നേരും ഇപ്പതൊന്നും പറ്റണില്ല അപ്പൊ സത്യം പറഞ്ഞ ഉം മടിയാണ് പുറത്തറങ്ങി വാങ്ങിക്കലൊക്കെ പൊറത്ത്ങ്ങനെ ഇറങ്ങായി ട്ടെയ് അവര് വീട്ടിലുള്ളപ്പം ഞമ്മക്കെല്ലാം ചെയ്തന്നിട്ട് ഇപ്പൊ പുറത്ത് ർത്തെറങ്ങാൻ മടിയാ ഉം ഞങ്ങളൊറ്റക്കാ
ആ
ഞങ്ങളവ്ടെ മൂന്നാങ്ങുട്ട്യാളാണ് മുത്താള് ന്നെ കല്യാണം കൈച്ച്ക്ണ് ഉപ്പ മരിച്ചേക്കുണ് അവരൊക്കെ തറവാട്ടില്ണ്ട് അനിയന്മാര് അവരെ കല്യാണം കഴിഞ്ഞുട്ടോ എല്ലാരേം അവടെ ങ്ങള് തറവാട്ടിലാ ആഹ് ഇവ്ട്ത്തെ പണി ആ ഇവിടെപ്പ മരിച്ചേക്കുണു ആ
നാത്തൂമാരില്ലാ
ഏ നാത്തൂന്മാരില്ല
ആ ഇവ്ട്ത്തെ പോലെന്നെണല്ലോ പ്പോ
ഞ്ഞി വെരാണ്ട് രണ്ടെണ്ണം ന്താവാ
ആ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ അവര്
എല്ലാ
ആ ആ ഇവരെല്ലാരേം കല്യാണം കഴിഞ് ആ ആ അതെ നോക്ക്ണ്ടോ കല്യാണം കയിക്കാനായ്ക്ക്ണോ
ആയിക്ണ് ഇങ്ങനെ പറ്റിയത് കിട്ടിയ അങ്ങനെ ഒർപ്പിച്ചിടാച്ചിട്ടേന്ന്
അത് ശെരി
പിന്നെ അ ന്തെ വായിക്ക അങ്ങനെന്തേലൊക്കെണ്ടോ
വായിക്കാന് ഞാന് മുന്നൊക്കെ ല്ലശ്ട്ടേന്നു ബുക്കാളൊക്കെ വായിച്ചുന്നുട്ടോ ഇപ്പൊ ബുക്ക് നോക്കിരിക്കല് പിന്നെ വാങ്ങിക്കണ്ടെ ബുക്ക് നമ്മളെട്ത്ത്ള്ളത് ങ്ങനെ വായിക്കും ഇപ്പൊ ഞാൻ ഫോണില് ഒരു ആപ്പ്ണ്ട് അതിലിങ്ങനെ കഥകള് വെരും അപ്പ അയ്ല് നോക്കി വായി അത് വായിക്കാ ഇഷ്ട അത്ങ്ങനെ നമ്മള് സീരിയല് കാണുന്ന പോലെ അതിനൊരു അടിമപ്പെട്ട് പോവോന്നൊരു പേടിണ്ട് ൻക്ക് കൊർച്ചുസായിട്ട് തൊടങ്ങിയതാണത് അപ്പൊ വായന തൊടങ്യോക്കുമ്പോ അത് ഭയങ്കര ഇഷ്ടായിട്ട് ങ്ങനെ വായിച്ചോണ്ട് പോവും കഥകളല്ലേ പ്പങ്ങനെ വായിച്ചോണ്ടിരി അപ്പൊ ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട വെര ഡെയ്ലി വെരൂട്ടോ അപ്പങ്ങനെ വായിച്ചോണ്ടിരി ആ അതിലിപ്പൊ ക്യാഷ് കൊടുക്കണം ക്യാഷ് കൊടുത്തിട്ടാണ് ആ ഇപ്പൊ കാ ക്യാഷ് കൊടുത്തിട്ട് ഞാനത് കംപ്ലീറ്റാക്കാൻ വേണ്ടീട്ട് വെയിറ്റ്തിരുന്ന ഡെയ്ലി വെരും അത് പക്ഷെ അപ്പൊ ഫുള്ള് വായിക്കാതെ എന്തടാ ആ അങ്ങനെ സുഖാണ് പക്ഷെ കപ്പക്കപ്പ വായിച്ച് തീർ ക്കണം ന്നൊരു തോന്നല്
അല്ല അയിന്ന് നമ്മക്ക് കോയിൻസ് ങ്ങള് പ്രതിലിഭില്ലേ പറീണേ
ആ അതെ അതെ ആ വായിക്കാറ്ണ്ടോ
ആ വായിക്കാറ്ണ്ട് അയ്ല് കോയിൻസൊക്കെ കിട്ടൊല്ലോ
ആ കിട്ടും പൈസ നമ്മള് വാങ്ങിക്കണ്ടേ
എല്ല പൈസ കൊടുക്കാത്തെ നമ്മള് ഡെയ്ലി വായിക്കുമ്പണ്ടല്ലോ നമ്മക്ക് ഏയ് ദിവസാവുമ്പോ ഒരു കോയിന് കിട്ടും
അതെ ലെ
ആ അതോണ്ട് ആ ആ ഏയീസയ്യുമ്പോ ഒരു കോയില് നമ്മക്ക് ഒരു പാർട്ടേ വായിക്കാൻ പറ്റുള്ളൂ
ആ ആ ഞാനിപ്പോ തൊടങ്ങിറ്റൊള്ളൂ ഒരു ക്ക പോയേനേഷാണ് അയ്മ്മ പെട്ടത് അതിങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിരുന്നപ്പോ ഒരു കഥ ങ്ങനെ കണ്ടു മധുരമേ പ്രണയം ന്ന്ള്ളത് അത് കണ്ടപ്പോ അധിമ്മേ ഇരുന്നതാ അപ്പൊ അത് ഫുള്ള് വായിക്കാനൊരു ഇൻട്രസ്റ്റ്
റ്റായ് കാരണം നമ്മള് അത്രക്കൊരു ഒരു ഫീലേക്കാരം അത് ഇങ്ങനെ വായി
അതെ അതെ അതെ അപ്പൊ അങ്ങനെ തൊടങ്ങിയതാ മക്കളിന്നെ ചീത്ത പറയാ ഞാന് ഫോണ് കൊടുക്കുല്ല അവര് ചോദിക്കുമ്പഴേ പ്പ വേറ പണിയൊന്നും ഇല്ലന്ന് പക്ഷെ നമുക്ക് വായിച്ചോണ്ടിരുന്നിട്ട് അത് പിന്നെ നിർ‌തിയോക്കാനും തോന്ണില്ല പിന്നപ്പോ ഉം ഞാനിപ്പൊരു കോഴ്സ് ചെയ്യണ്ണ്ട്
ഞാൻ ഡെയിലി ഓപ്പണാവുമ്പോ ഇങ്ങനെ വായി
അങ്ങനെ തോന്നിട്ട് പക്ഷെ ആദ്യം അങ്ങനെ നോക്കിയതാണ് കുറച്ചു സൊക്കെ അങ്ങനെ ഇരുന്ന് വായിച്ചുട്ടോ പിന്നെ തോന്നി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പഴെ അത് കംപ്ലീറ്റ് ആക്കായിട്ട് ഭയങ്കര ര് ഇത് അപ്പൊ അയില് ഒരു രൂപ ആ ഞാൻ കംപ്ലീറ്റ് ആക്കി ല്ല പിന്നെനിക്ക് സമയം കിട്ടില്ല പിന്നെഈ വർക്ക് കിട്ടിയപ്പ പിന്നെ ഇതിന്റെ മേലായി അപ്പഞ്ഞി അത് കംപ്ലീറ്റ് ആക്കണം സമയം കിട്ടുമ്പോ മക്കൾ വന്നാ പിന്നെ ഒന്നിനും ഇരിക്കാൻ നേരം കിട്ടൂല
ആ നിങ്ങള് എന്ത വർക്ക് എന്ത ചെയ്തിട്ടുണ്ടോ മുന്നേ
ഞാൻ വർക്ക് ഫസ്റ്റ് ചെയ്ത വർക്ക് പോയി ചെയ്തിരുന്നു അത് മാരേജിന്റെ മുന്നേ ഞ ഐ സി ഐ സിഐ ബാങ്കില് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു
അപ്പൊ അയിന്റെ ടയില് കല്യാണം കഴിഞ്ഞു പിന്നെ നിർത്തി പിന്നെ ലോങ്ങാണ് കുറച്ച് അപ്പൊ പിന്നെ പോയി വരവൊക്കെ ബുദ്ധിമുട്ടല്ല പിന്നെ നിർത്തി പിന്നെ ഒരു മാസംകുമ്പോേ വിശേഷയി കുട്ടിയായി പിന്നെ നിർത്തിയള്ളുതാ പഠിക്കാനും പോണ്ടാ എന്ന് ആഹ്
വെച്ച വെക്കുമ്പോളേ
ആ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയന് കനശാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ അത് നി തിരിച്ച ജോലി പിന്നെ ഇപ്പോ ഓൺലൈൻ വർക്കുകള് ഇങ്ങനെ കുറ ചെയ്യും
ആഹ്
വേറെ എന്തെങ്കിലും നോക്കണ്ട ഓൺ ലൈനായിട്ട് എന്തേലും ചെയ്യുണ്ടോ
ഇല്ല ഇപ്പൊ ഞ പഠിക്കല്ല അത് കഴിഞ്ഞിട്ട് നോക്കാച്ചണ്ട് നിക്ക
ആഹ് ശരി ആഹ് പഠിച്ചോൊണ്ടിരിക്കുന്നേതിന്റെ ഇടയിലാണോ കല്യാണം കഴിഞ്ഞ്
കല്യാണം കിഞ്ഞ് പഠച്ച് കഴ അല്ല കല്യാണം കഴിഞ്ഞോവശ്യം പഠിക്കാന്ന് പോയി
ഡിഗ്രിക്ക് ചേർന്നത് അതെല്ലേ
ഞാൻ ഒരു കൊല്ലം പിപിടിസി കഴിഞ്ഞതാണ്
ആഹ് ശരിയ ടി ടി ഡി സിയോ
പി പി ടി സി
പ്രീ പ്രീ പ്രൈമറി അല്ലേ ആഹ് ആഹ് ആഹ് ഞാന് ഇതാപ്പ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഹിമായേല് നമ്മളെ ഖുറആാന്റെ ഖുർആൻറെ ക്ലാസ്സുകളില്ല അർത്ഥങ്ങളൊക്കെ പഠിക്കാൻ അങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യണ് അത്പ്പോ എന്റെ ഒരു ഫ്രണ്ട് അവള് അഞ്ച വർഷം പഠിച്ചന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിട്ട് ല് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഒരു അവളടെ ഒരു ക്ലാസ് ഉണ്ടയിരുന്നു ആ ക്ലാസ്ക്കെ കേട്ടോക്കുമ്പോ നമുക്ക് ഇൻറസ്റ്റ് കയറാൻ അപ്പൊ അവളന്നെ ക്യാഷ് കൊടുത്തിട്ട് കേറ്റിട്ടുണ്ട് അപ്പൊ അപ്പൊ ഒരു മാസയി തുടങ്ങീട്ട് ക്ലാസ്
ആഹ്
ഉം ബുക്കൊക്കെ ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് എന്ത പറയാ ക്ലാസ്സുകൾ അങ്ങനെ വരും യൂട്യൂബില ക്ലാസ്സാണ് റെക്കോഡ് ക്ലാസ്സുംണ്ട് പിന്നെ ആഹ് ലൈവ് ക്ലാസ് ഉണ്ട് ലൈവ് ആയിട്ട് എല്ലാ തിങ്കളാഴ്ചയും ലൈവ് ണ്ടാവും സമയം പറയും ആ ടൈമിൽ നമ്മള് കേറ നമുക്ക് എന്തെങ്കിലുംശയങ്ങള് നമുക്ക് എടു ത്തെ ക്ലാസ്സിനണ്ടെങ്കി അതൊക്കെ ചോയിച്ചറിയാ അപ്പൊ അങ്ങനെരു എല്ലാരും കൂടിട്ട്ള്ള എന്താണ്
അല്ല അങ്ങനെ ആമ്പോ സുഖന്ന് അറയാ
ആഹ് സുഖാണ് അപ്പൊ ഒരുപാട് മെമ്പേഴ്സ് ണ്ട് വീട്ടിൽ വെറുതി ഇരിക്കുന്ന കൊറ പേരുണ്ട് പത്ത് നാല്പത് പേരൊക്കെ ഉണ്ട് തോന്നണ് അയില് ഉം രസണ്ക്ലാസക്കെ ആഹ് ഓക്കെ ന്ന
മം